ലോ ആഹ് കേൾക്കുന്നുണ്ടോ ഓ നല്ല വിശേഷം ആ നല്ല വിശേഷം നല്ല മഴ ഇന്നലെ രാത്രി തൊട്ട്
ആഹ് ഇപ്പോഴും നല്ല മഴയാണോ കേൾക്കാവോ
ആഹ് ഇപ്പ നല്ല മഴ മഴ പെയ്തുകൊണ്ടിരിക്കുവ കണ്ടിന്യൂ ആഹ് മഴ പെയ്തുകൊണ്ടിരിക്കുവാ
ഓഹ് ശെരി ഇന്ന ഇവിടെ ഇന്നലെ മഴയായിരുന്നു ഇ ഒരിച്ചിരി തെളി ആഹ് ഇപ്പ കേക്കാ
ആഹ് ആഹ് ആഹ് ആഹ് എന്നിപ്പോ ഇവിടെ ഇപ്പഴും ആഹ് ഇപ്പഴും മഴ പെയ്തൊണ്ടിരിക്ക
ഓഹ് ശെരി
പിന്നെ
പിന്നെ ചോറ് ഊണ് കഴിഞ്ഞോ
ആഹ് കഴിച്ചിട്ടിരിക്കവാ കഴ് കഴിച്ചിട്ട്
കുട്ടികളൊക്കെ എല്ലാവരും കഴിച്ചോ
ആഹ് കഴിച്ചു കഴിച്ചു കഴിച്ചു കഴിച്ച് എല്ലാരും കഴിച്ചിട്ടിരിക്കുന്നു
എന്തുവാ കറി വെച്ചേ
പിന്നെ വിളികുമ്പഴെ വിളിക്കുമ്പഴേയ് ഒരു കാര്യം ചോദിക്കണോന്ന് പറഞ്ഞിരുന്ന താന അവിടെ വെക്കുന്ന ഒരു അവിയലുണ്ടല്ലോ അതിന്റെ റെസി
ഓഹ് ശരി ശരി എന്നോട് പറഞ്ഞിരുന്നല്ലോ ഒരു ദിവസം അലെ ആഹ് ഞാൻ നല്ലൊരു അവിയൽ കറി വെക്കുന്ന റെസിപ്പി പറഞ്ഞു തരാം
ആഹ്
ഇപ്പ അത് പറയാം നല്ലൊരു അവിയല് കറി വെക്കുന്നത് എങ്ങനെയാണെന്ന്
ഉം
അദ്യം നമ്മള് കൊറ പച്ചക്കറി മുരിങ്ങയെല ആഹ് അല്ല അലമച്ചി മുരിങ്ങിക്ക പിന്നെ പയർ ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങ ചേനേം ചേമ്പൊക്കെ ഉണ്ടെങ്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അവിയല് കറിക്കെ പിന്നെ മത്തങ്ങ അങ്ങനെയുള്ളെ കുറേ പച്ചക്കറി പിന്നെ വെണ്ടയ്ക്ക നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ വെണ്ടയ് അല്ലെ വെണ്ടയ്ക്ക ഇടുമ്പോൾ ചിലപ്പോ ഇപ്പോരു ആഹ് വഴുവെഴുപ്പ് കൂടുതലായിരിക്കും അവിയല്ന് അഓണ്ട് വെണ്ടക്ക നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ എന്താ ഉം ആഹ് പിന്ന പച്ചമുളക് അങ്ങനൊക്കെ അത്യാവശ്യം പച്ചക്കറികളെല്ലാം